എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
സുഖം തന്നെ എന്തൊക്കെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ
ആഹ മഴൊക്കെ ഇപ്പൊ പെയ്തോണ്ട്ക്ക് ണ്ട് നല്ലെ കാലാവസ്ഥേ ണ് അവിടെ എങ്ങനെ മഴയുണ്ടോ
ആഹ് ഇബടെ ന്ന് മഴ ണ്ട്
ആഹ് രാവ വിലന്നും മഴേന്റെ ലക്ഷണം ഇ ല്ലേനു പിന്നെപ്പൊ ർ ച്ച് കഴിഞ്ഞിട്ട് മഴ പെയ്ത് പ്പപ്പൊരു മഴ പെയ്ത് ചോർന്ന്
പിന്നെ ഒരു പത്ത് ഒരു പൈ നൊന്ന് മണിക്കൊക്കെ ശേഷം ഒരു തെളിച്ചം ഇ ങ്ങനെ കണ്ടു അപ്പൊ ഞാൻ തുണികളൊക്കെ എടുത്ത് പൊർ ത്തിട്ട് ഇപ്പ തന്നെ
ആഹ മഴ പെയ്തു ഇന്നലെ അങ്ങനെയാണ് ഞാൻ രാവിലെ തന്നെ ഒന്ന് തൊറക്കണെ കണ്ട് വന്ന് ഒക്കെ പൊറ ത്ത് ക്കിട്ട് അപ്പൊ മൂടി
ആഹ് നമ്മള് ഇതന്നെ മൂന്നാലീ സം പ്പം മഴ ഇല്ലാത്തപ്പോ മഴയില്ല മഴ ഇല്ലാർനു, അപ്പൊ മഴ പെയ്യൽ ഒ ടങ്ങിയപ്പൊ പ്പൊ ഇടക്കൊ ഒരു വെയ് ല് കിട്ടിയെങ്കി ന്ന് ആയി
പെയ്തോട്ടെ നോക്കണ്ട മഴല്ലെങ്കിലും ബുദ്ധിമുട്ട് ന്നെണ്
പറേ ണം മഴപെയ്തില്ലെങ്കി വള്ളം തന്നെ ഉണ്ടാവൂ ല്ലഞ
ആഹ് മഴ പെയ്താലും കു കുറ്റാണ് മയ പെയ്തില്ലെ ലും കുറ്റാണ് എക്ക എത്തില്ലെല്ലോത്തിനും കുറ്റല്ലേ പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങളൊക്കെ?
വേറെന്താ കുഴപ്പമൊന്നുമില്ല സുഖം തന്നെ ചായകുടി കഴിഞ്ഞോ?
ആ ചായൊക്കെ കുടിച്ച് ഇപ്പോ വൈകുന്നേരത്തുള്ള- പരിപാടിയിലാണ് ചോറ് കൊർ ച്ച് കമ്മി ണ്ടായ് ന്നു ചോറ് കറു കറുമൂസ ഉപ്പേരി ഒക്കെ വെച്ചോ ണ്ടിരിക്കാ ണ് അടുപ്പത്താ
ആഹ് ഞാനും അടുപ്പത്തന്നെ ണ് ഞങ്ങക്ക്- ചോറ് കൊ- കമ്മിയ ആണെങ്കി കൂടുതലാണങ്കില് ഞങ്ങക്ക് വൈകുന്നേരം എന്തായാലും അതൊന്ന് പണിയെടുക്കണം ചോറ്-
ഏഹ് ഞങ്ങക്ക് അങ്ങനെന്നും ഇല്ല ഇല്ലെങ്കില് ഇന്ന് ജസ്റ്റ് തുള്ളി കമ്മി ഇനി വൈന്നേരം ഇഞ്ഞി ങ്ങനെക്കെ ചക്കിൽ വേറെ ന്തെ ന്തെങ്കിലൊക്കെ അ പ്പ പിടിച്ചുണ്ടാക്കണം അപ്പൊ പിന്നെ ഇപ്പ തന്നെയിട്ട് ചീ താല്
ഞങ്ങക്ക് ചോറ് ചോറ് തീരെടു- ത്തിട്ടില്ലെങ്കിൽ അപ്പ ഞങ്ങളൊന്ന് തെളച്ച വെള്ളത്തിലൊക്കെ ഒന്നിട്ട് എടുക്കും ഒ- ചൂടാക്കും ഇല്ല ചോറ് അല്ലെങ്കിൽ സാധാരണ എല്ലാ ദിവസവും ചോറ് വെക്കണം
ഇവിടെ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല നമ്മുക്ക് എന്തായാലും കുഴപ്പൊന്നുല്ല
ആഹ്. അയിന് ഇവിടെ ഉമ്മി ഉപ്പൊക്കെ ഉണ്ടായ പ്പ ളേ ഓൾ ഓ ൽ ക്ക് പഴേ രീതിയ ഉമ്മ ക്ക രണ്ടു നേരം രണ്ടു നേരം ഓല് കഴിക്കാനാവുമ്പോ എന്നോടറിം ങ്ങക്കിപ്പോ രണ്ടു നേരം വെക്ക് ണത് പണി- ഞങ്ങക്ക് പൽ ശക്കും കൂടെ ഞങ്ങൾ വെച്ചുണ്ടാക്കി തിന്നുന്നൊരു സമയണ്ടായ് ന്നു
അവിടന്ന് ഇപ്പൊക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നൊന്നുമല്ല ഓ ൽ ക്ക്
ആഹ് ഇവിടെ എന്നോട് അത് പറിം പെൽ ച്ചക്കും കൂടെ ഞങ്ങള് നീച്ചിട്ട് പെൽ ച്ചക്ക് നീച്ചി- ച്ചി ട്ട് ചോറ് വെച്ചിണ്ടാക്കി ത്തിന്നെന്നു നോമ്പിന്
ആഹ് ഞമക്ക്
ഞമ്മക്ക് ഇവിടെ നോമ്പ് തുറക്കാ നേരത്തക്ക ഉണ്ടാക്കുമ്പോത്ത് നന്നെ നമ്മൾ ക്ഷണിച്ചു
ഉം വെൽചെണ്ണ ആലോചിച്ചുകൂടാ മുരിങ്ങും കൂടി ഞാന് ഒക്കെ അരിഞ്ഞ് വച്ചിട്ട് ഉം
പെലച്ചക്ക് പിന്നെ എന്താ പറയാ എനിക്കത് നോമ്പെടുക്കാൻ പടില്ല എനിക്ക് പെലച്ചക്ക് കഴിച്ച് നോമ്പെടുത്താ എനിക്ക് ഭയങ്കര ക്ഷീണേക്കാരൻ
ആഹ് ആഹ് എനിക്കും അങ്ങനെ ഇപ്പ ഞാനും ഇപ്പ ഈ മഹറം പത്ത് വരെ കുറച്ച് നോറ്റു അത് ഞാൻ നോൽ എണീക്കാതെ നോറ്റു അപ്പോ നല്ല സുഖം
ആഹ് എനിക്കും അങ്ങനെ തന്നെ രാത്രിയില് നമ്മള് കഴിച്ചതുമോ നോൽക്കുകയാണെങ്കിൽ യാതോരു പ്രശ്നം ഒന്നുല്ല പെലച്ചക്കെ എണീച്ചിട്ട് എന്തേലും കഴിച്ചോ ആഹ് അവിടെ പിന്നെ അത് ആ നമ്മള് എന്താണോ കഴിച്ചത് അത് ഇങ്ങനെ തേർട്ടി തേർട്ടി വരും ഒരു സുഖം കിട്ടൂല
അങ്ങനെ ഇപ്പ പിന്നെ അതു ന്നും ക പിന്നെന്തായിട്ടൊ തത്തുള്ളി വെള്ളം എണീറ്റ് വെള്ളം കുടിച്ചും എന്ന പിന്നെ കുഴക്കും ക്ഷീണമന്നുമില്ല വിചാരിച്ച എന്തെങ്കിലൊക്കെ ഒന്ന് വേണ്ട വിചാരിച്ചൊ ഒരു തുള്ളി വെള്ളം എണീറ്റിട്ട് കുടിച്ചു
ക്കാൻ നേരത്തെ അതിനും വെക്കൂല അപ്പ ഞാൻ ആ രാത്രി നല്ലോണം വെള്ളം കുടി- ക്കും ഭക്ഷണം എന്തേലും കഴിക്കുംഎന്നിട്ട് നമ്മള് കിടന്നുറങ്ങും നേരം വെളുത്താവുമ്പോ മ്നോമ്പ് എടുക്കും
ആഹ്
പക്ഷെ ഇവിടെ എന്റെ അമ്മായിമാർക്കൊക്കെ പഴ കാരണം എനിക്ക് ഞാൻ കല്യാണം കഴിഞ് വന്ന ടൈമില് പോലെ രമളാ മാസം നോമ്പ് എടുത്തിട്ടേ ഇവിടെ ആ സമയത്തൊക്കെ പത്തിരി ഡെയിലി പത്തിരിയാണ് ഇണ്ടാക്ക അപ്പൊ പത്തിരിയൊക്കെ ഉണ്ടാക്കി നമ്മള് വയറ് നിറച്ച് കഴിച്ച്ട്ട് പിന്നെ പണിയൊക്ക ഒതുക്കി ഞാൻ തിരിച്ച് റൂമില് എത്ത്പോക്കും റൂമിന്റെവിടെന്നെ എത്തി അപ്പോഴ്ക്ക് ഞാൻ തലകറങ്ങി വീണു പ്രഷറ് കൊർഞ്ഞിട്ടേ അപ്പൊ ഒരു നാലഞ്ച വർഷം അടുപ്പിച്ച് റമളാ മാസം എനിക്ക് ഫുള്ള് നോമ്പേ കിട്ടില്ല ചിലപ്പോ പതിനഞ്ചെണ്ണം ചിലപ്പോ പന്ത്രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഒരു ആദ്യത്തെ പത്ത് മുയുവൻ നോറ്റിക്ക്ണങ്കില് പിന്നത്തെ പത്തില്ൽ ഇടക്കിടക്കിടക്ക് വിട്ടിട്ട്ണ്ടാവും ഞാന്
ആഹ് അങ്ങനെയാണല്ലേ
മിനി ഉഴെ ട്രിപ്പ്യേറ്റാ അതലമിനി ഉഴെ ട്രി പ്പ്യേറ്റ അപോ ഡോക്ടർനൈ ഇതന്നെ ഡൈയ്ലി കൊ ആ ഒരു കാര്യം ചെയ്യ ഒരു അഞ്ചച് നോമ്പ് അഞ്ചു നോമ്പ് എടുത്തിട്ട് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ്ടുത്തോളിയറി
ആഹ് പിന്നെ വേറെന്തൊക്കെയ മക്കളൊക്കെ എടുത്തു
മക്കള്താ ഒരാള് സ്കൂള്ട്ടന്ന് മദ്രസ് പോയതാണ് കൊണ്ടാരാൻ ഇവിട്ന്ന് ഇമ്മണ് പോയിക്ക്ണ് റോട്ടില് വണ്ടിയൊക്കെ തിരക്കാണ് അല്ലേ ഓന് രാവിലെ ഏഴരക്ക് സ്കൂള് പോകും അപ്പൊ മദ്രസ്സ് നമ്മളത് മദ്രസ്സ് ആ ടൈമിലല്ല പോന് കിട്ടൂല പന് വൈകുന്നേര
അപ്പൊ എന്തെ അപ്പൊ ഏതു സ്കൂള്ലാ
ഓന് ദാറുൽ ഫലാഹ് പറിം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അവിടെ മാദ്രസകണ്ട് പക്ഷെ ഓന്റെപ്പ ആഹ് മദ്രസ് മാത്രം കണക്കാക്കണ്ടാർങ്ങാണ്ടൈ വേറെ ഓന് ഇപ്പൊ രണ്ടാം ക്ലാസ്സില് സ്കൂള്ല് ഒന്നില്ലാണ് മദ്രസില് രണ്ടില് ഇ ഇപ്പോ പരീക്ഷൊക്കെ ആയില്ല അപ്പൊ
ഉസ്താത് ട്യൂഷൻ എടുത്ത് കൊടുക്കേ
ആഹ് മദ്റസിൽ വെച്ചിട്ട് തന്നെ ഓനും ഓന്റെ കൂടെഅതേപോലെ സ്കൂള് പോണ കൊറെ കൊർച്ച് കുട്ടികളുണ്ട് വലിയക്ലാസിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് അഞ്ചിലോ ആറിലോ ഒക്കെല്ലെ കുട്ടിളും ഉണ്ട് അപോൽക്കൊക്കെ കൂടെ ഒരു ഉസ്താവ് വന്നിട്ട് അങ്ങനെ ട് തൊട്ക്കാ ആഹ് രാവിലെ ശനിയും ഞായറും സ്കൂളില്ലാത്ത രണ്ടു ദിവസം മാത്രേ കിട്ടുള്ളൂ
ആഹ്
പിന്നെ നമ്മളെ സ്കൂള് പൂട്ടുവല്ലോ ഇപ്പോ ഓണത്തിന്റെ പൂട്ട എ പെരുന്നാളുടെ പൂട്ടൊക്കെകുമ്പോ അങ്ങനെ പൂട്ടല്ലോ കുറച്ചി സം അങ്ങനെ പൂടൊല്ലൊ അപ്പൊ പോകും ആഹ് ആ ഉസ്താദ് തന്നെ ആ ഇവിടെ അടുത്ത തന്നെ ത ആദ്യടു നമ്മുടെ പള്ളിക്കല് മുക്രി റി ഉസ്ത അങ്ങാണ്ട് നക്കുവല്ലോ മുക്കരടുത്ത്
ആഹ് ആഹ് ആഹ് നമുക്ക് മദ്രസിഇല്ലാ ഞാല് സ്കൂള്ണ്ടങ്കിലും അതൊരു ഒരു ഒരു എന്തൊക്കെരു കത്യേടാണ് ൻക്കും അങ്ങനെതന്നെ
അമ്മളെ മദ്രസിയിൽ പഠിപ്പിക്കുന്നതും
ആ മദ്രസിലുള്ള പരിപാടികളൊക്കെ ഒന്ന് കൂടാനും അതൊക്കെ ഒരു ഒരു വേറെ
അതാണ് സ്റ്റേജ്മെ കേറണെങ്കിലൊക്കെ നമ്മടെ മദ്രസ് വേണ്ടേ
അത് ഞാൻ പറയും എനിക്ക് പിന്നെ മൂന്ന് പെൺകുട്ടികളയോണ്ട് പിന്നെ കാര്യങ്ങളൊന്നും വല്ലാതെ
ന്നാലും പ്പോ പണ്ടത്തെമാതിരി പെൺകുട്ടികക്ക് ഇപ്പൊ പെൺകുട്ടികളും ആ ഏ ഇഷ്ടം പോലെ ആ ഇഷ്ടം പോലെ മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ട്
മത്സരത്തിന് പങ്കെടുത്തിട്ടെ
ആ ഒക്കെ ങ്ങനെതന്നെ ഇവിടെണ്ട് ഇവിടെ മൂത്തച്ഛ്ന്റെ മകൾ അതേമാതിരി തന്നെയാണ് എല്ലാത്തിലും പങ്കെടുക്കുകയും ചെയ്യാം എല്ലാത്തിലും ഫസ്റ്റ് സെക്കൻഡ ഒക്കെ ഇട്ട് അതെ ഈ മദ്രസെ എന്താ വെച്ചാ
ആ ഞാൻ പറയാ ട്രോഫി ആക്കെ ആണെങ്കിൽ പിന്നേം ഇത് പാത്രങ്ങളാണ ഇപ്പൊ ഇക്കുറി കിട്ടിയത് പിന്നെയും കുഴപ്പല്ലട്ടോ വല്ല്യോരു പാത്രം നമ്മള് കുളിമുറിയിലൊക്കെ കുളിച്ച വെള്ളം വെക്കാൻ പറ്റുന്ന പാത്രവും പിന്നെ ഫസ്റ്റ് കിട്ടിയ അപ്പത് നല്ല ഉപകാരണ്ട് പിന്നെ ആ പാത്ര ണ്ടല്ലോ അടപ്പുള്ള സൈസ് അതാണ്
ഒൽക്ക് മൂന്നാക്കും ഓരോന്ന് കിട്ടിക്കുന്നു പ്രോത്സാഹന സമാനം അങ്ങനത്തെ അടപ്പുള്ള സൈസ് പാത്രം പിന്നെ ഒരിക്കക്കൊക്കെ മറ്റ ലഞ്ച്ബോക്സിന്റെ മാതിരി ആ വീതിക്ക് വരുന്ന പാത്രങ്ങൾ പക്ഷെ പ്ലാസ്റ്റിക്ക ആണ് അതു ഒന്ന് പ്പോ പ്പോ ഒക്കെ സ്റ്റീൽ പത്രത്തിൽ അല്ലെ കൊണ്ടോവാ മറ്റ പ്ലാസ്റ്റിക് പാത്രൊക്കെ ആ ഒരു സമയത്ത് ഒക്കെ ട്രെൻഡ് ആയിന്നു പ്പോ ചൂടുള്ള ചോറോതൊന്നും പ്ലാസ്റ്റിക് ൽ കൊണ്ടാൻ പറ്റില്ല എന്ന പൊക്ക കൊണ്ടോവാ
ഉം അതുപോലെ വെള്ളക്കുപ്പി വാങ്ങീന് ന്നിട്ട് ഇപ്പ സ്റ്റീല ഒൽക്ക് വേണ്ട ഒൽക്ക് പിന്നിം
ആ അതിലെ മോഡലുകള് വരുള്ളൂ ഒരേ മോഡലല്ലേ
അതാണ് പോ ഒൽക്ക് ആർക്കും വേണ്ട നമ്മള് മുന്നൂറും കൊടുത്ത് വാങ്ങിയിട്ട് പ്പോ അതൊക്കെ അവടെ
പക്ഷെ നല്ലത് അതാ ട്ടോ ആ സ്റ്റീലന്റെത് കാരണം ഞാൻ ഇന്റെ ഈ മോനെ മോനെ ചേർത്തിട്ട് മൂന്ന് കൊല്ലം മോനാ ആ ബോട്ടിൽ കൊണ്ടോയി ഒരു കുഴപ്പല്ലോ പക്ഷെ അത് നല്ലോണം ഫോഴ്സിൽ വീണപ്പോ അതി്ന്റെ അടപ്പ് പൊട്ടി അതെ ഉണ്ടായത് വരുല്ല ഒരു മുറുക്കത്തിന് ഇടണ ആ സാധനം പൊട്ടി
അപ്പൊ ഞാനും തന്നെ ഒന്നിന് ഒന്ന് ഒന്നിന്റെ അടപ്പ് അങ്ങനെ പോയി
അപ്പോഴാണ് പ്രശ്നള്ളു വേറെ എന്താ കൊഴപ്പൊന്നു ല്ല ങ്ങനെ പോണ് മക്കളൊക്കെ ന്നട്ട് എത്രല്ല പഠിക്കണ
വലിയോള് പ്ലസ് വണ്ക്ക് ഇപ്പൊ ഇന്നലെ ചേർത്തി പോന്നു
ആ
അഞ്ചിൽ ചെർത് ബാലവാടി പോണ്
ആ ആ ഇവിടെ ണ്ട് നാല് വയസ്സല്ല മുത്തച്ഛൻന്റെ മോൻ നാല് വയസ്സാണ് ആള് അംഗൻവാടിക്കൊന്നും പോവൂല സ്കൂൾ കൊണ്ട ചേർത്ത്കണ് ഇപ്രാവശ്യം
കൊണ്ടേക്കും അപ്പൊ പിന്നെ കൊണ്ടാക്കിയാല് ഇപ്പ ഇഷ്ടയി
അപ്പോ പിന്നെ ഓനെ നാല് വയസായപ്പോ നേരെ കൊണ്ട് ഒരു സ്കൂളിൽ എൽകെജില് ആക്കി അവിടെ ആള് ഇരിക്കണ കസാലേന്ന് അനങ്ങൂല രണ്ട് കൈയും കേട്ടി അവിടെ ഇരിക്കാ ചോറും നിന്നൂല്ല വെള്ളം കുടിച്ചൂല പെരിക്ക് വരണം
ആ ആ ആ കരയോ
ആഹ് നല്ലോണ്ണം കരിം ചെജ്ജും പിന്നെ കസാലിന്ന് ടീച്ചർ പറഞ്ഞ അനങ്ങൂല്ല അസാനം ടീച്ചർ പറഞ്ഞു നിങ്ങള് കൊണ്ട പോയിക്കോള നിന്റെ അടുത്തല്ലാം കൊണ്ടുപോയിനി
ആഹ്
ബാക്കിയുള്ള കുട്ടികളൊക്കെ അംഗൻവാടി പോയി ചേലായി വന്ന കുട്ടികളൊണ്ട് ഒൽക്കുന്നതൊരു വിഷയമല്ല ഓ ഒരുര് സ്ലൈറ്റ് എടുക്കണ് എഴുതണ് വായിച്ചണ് ഇപ്പം മാത്രം കജ്ജും കെട്ടിരിക്കണ്
ഉം ഉം അതിന് അടുത്തുള്ള ഞങ്ങള അടുത്തൊരു കുട്ടി അതുപോലെ പിന്നെ രണ്ടെല്ലാ സ്കൂൾക്ക് തന്നെ പോയില്ല സ്കൂളക്ക്ന്നെ പോ പോകാൻ മടി പോകൂലാരഞ്ഞ വല്യ കുട്ടിയ ഒരു പെൺകുട്ടി പിന്നെ രണ്ടെല്ലാം പോകും മൂന്നാം ക്ലാസ്സക്കും പോയില്ല അപ്പ നാലാം ക്ലാസ്ക്ക് ഇപ്പൊ കുട്ടി പോകലോടുത്തി ഇപ്പൊ ഞാൻ ചോദിച്ചിരുന്നല്ലേ സ്കൂ ആഹ് ഇപ്പൊ ഞാൻ ഉഷാറായി പോകണ്ണ്ട് പടഞ്ഞു
കുട്ടി പഠിക്കും ഫുള്ളെ ഫുള്ള് മാർക്കൊക്കെ ഉണ്ട് പക്ഷെ കുട്ടിക്ക് പോകാൻ മടിയാണ് കൊറേ ദിവസം
കുട്ടി ചെറത് മൂന്നന്ന് വയസ ഓ പരല ഇരിക്കും മറ്റോ പോകല്ലേ ഓ അതോ
ആഹ്
ഉമ്മ ഒപ്പം ക്ലാസിന് പോകേനും പിന്നെ എന്നും ഇപ്പ ഉമ്മ പോകാന ഇപ്പ നടക്കുവോ അത് നടക്കൂലല്ലോ
അതായ പണികളും കാര്യങ്ങളൊക്കെല്ല ഡെയിലി ഒന്ന് ഇപ്പോ നടക്കൂല്ലല്ലോ
ഓല ഏറ്റ കുട്ടികളനാലും ഒരു കുട്ടി മരിച്ചു അപ്പ പിന്നെ ആഹ് കുട്ടിനെഓല അങ്ങനെ കൊഞ്ചിച്ചു അങ്ങനെ അങ്ങനെ ആയതു കൊണ്ട് തികയാതെ പ്രസവിച്ച് കണ്ടെ
അങ്ങനെക്കെയകുമ്പോ ഒരു ഇടങ്ങേറ് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഇന്റെ മൂത്തശിക്ക് അങ്ങനെയാണ് രണ്ടാമത്തെ മുത്തച്ച്ചിക്ക് അതേമാതിരി പളിങ്ങന നമത്തെ കേരറ്റ കൂട്ടികളാണ്‌ ഞങ്ങളെ കുടുംബത്തി ത്തിൽ രണ്ടാമത്തെ എരട്ട കുട്ടികളാണ് ഏളാപ്പാൻ്റെ ഉണ്ട് രണ്ട് കുട്ടികളായിട്ട് ഞങ്ങള്പ്പ് പത്തിരുപത്തൊന്ന് വയസ്സായി
ആഹ്
ചെറുക്കന്മാരാണ് അപ്പൊ അതേമാതിരി രണ്ട് ആൺകുട്ടികൾ തന്നെ എന്നതാ ത്താക്കും എന്നാണ് പക്കൊക്കെ ഭയങ്കര സന്തോഷുരുന്നു പക്ഷേ പ്രസവം അടുത്ത സമയമായപ്പോക്ക് ഒരു കുട്ടി ഇതേപോലെ പള്ളയിൽ നിന്ന് തന്നെ പോയി ഇറണങ്ങ
ഉം ഇവള് പ്രസയിച്ചിട്ടാണ്
ആഹ് ഭയങ്കര ട്രോമെന് താത്താക്ക് പിന്നെ കിട്ടിയ ഒന്നിനെ പോലെ അങ്ങനെ കൊണ്ട് വന്ന രണ്ട് പെൺകുട്ടിയൊക്കെയായ ശേഷം മൂന്നാമത് പളളയില് ഉണ്ടായതാണതെ ആഹ് അപ്പൊ പിന്നെ ആൺകുട്ടിനെ രണ്ട് ആൺകുട്ടികളെനെ
ആഹ്
ആഹ് കുട്ടിപ്പ അഞ്ചില് ആറാം ക്ലാസ്സിലൊക്കെത്തി യാത് താത്ത അപ്പോളിങ്ങനെ അതിൻ്റെ വേദന അറിയാം മറ്റനോട്ണ്ടെങ്കില് പോന് കളിച്ചാനെന്തിനൊക്കെ തുണക്ക് രണ്ടാണ് രണ്ട് പെണ്ണാണ്‌ അങ്ങനെകണാ കൈഞ്ഞ് പറഞ്ഞങ്ങണ്ടേ
ആഹ്
അപ്പൊ കാക്കു പറയും ഞമ്മക്ക് നല്ലതല്ലേ പടച്ചോൻ ചെയ്യുള്ളൂന്ന് ആഹ് അന്ഞ്ച് കുട്ടി മാദ്രസ്സ വിട്ടു വരണുണ്ടു ഞാ എന്നാ പിന്നെ വിളിച്ചട്ടില്ലേ
ആഹ് എന്നയിക്കോട്ടെ എന്നാ ശരി
ശരിയെന്നാ